എന്നോ
എന്താണ്
എന്താണ് പരിപാടീ?
പരിപാടി ഇപ്പൊന്നുല്ല്യ, കുട്ടീള് വന്നു ചായത്തരക്ക് കഴിഞ്ഞ്
ഹാ, ചായപ്പണിയൊക്കെ കഴിഞ്ഞു.
മ്മ്ഹ്, പാത്രാവൊകെ കഴികിക്കട്ടേച്ചിട്ടേ.
ആഹ് ഞാൻതെ ജോലിഴിഞ്ഞ് വന്നിട്ട് ചായൊക്കെ കുടിച്ചിരികിയാരുന്നു.
ആഹ് അതെ.
പിള്ളേര് ട്യൂഷനോയി.
ആഹ്
ആഹ്.
എപ്പ എത്ര മണി മുതലാ ട്യൂഷന്?
അഞ്ചു മണിയാമ്പോ പോവും, എട്ട് മണിവരെയൊക്കെ ചേലപ്പോ ഏഴരാ അടുതന്നെയാ, വീന്റെ അടുത്തുള്ളൊരു കുട്ടിയാ, നന്നായിട്ട് പഠിപ്പിച്ചോളും.
ആഹ്.
മോള് പടി പഠിത്തം കഴിഞ് നിക്കുവാ, എം. എസി കഴിഞ്ഞട്ട് നിൽകുവ. ആഹ് പ്പൊ ജോലി കിട്ടുന്നവരേ പറ്റുള്ളൂ, ട്യൂഷൻ സെഡ്രോളൊക്കെ ആവുമ്പളേയ് രാവിലെയാ ട്യൂഷൻ, അപ്പൊ ഈ ആറരക്കൊക്കെ എഴുന്നേപ്പിച്ച് പിള്ളേരെ വിടേണ്ടേ, ഈ മഴയത്തൊക്കെ വല്ല്യ കഷ്ട്ടാ.
ആഹ്.
മ്മ്ഹ്.
ട്യൂഷൻ പഠിച്ചാൽ എന്താച്ചാ കുട്ടീൾക്ക് എന്തേയ്ലോക്കേ മനസ്സിലാവും ചെയ്യും.
ആഹ് ട്യൂഷൻ ആകുമ്പഴേ അല്ലെങ്കി പിന്നെ എല്ലാം കൂടി സ്കൂളിൽ തന്നെ ആകുമ്പോ വീട്ടിലിരുന്ന് പഠിക്കൂലേ. ഇതാവുമ്പോ അവിടെര്ന്ന് പഠിച്ചോളും.
അതന്നെ.
പോവ്ണ്ടോ അവിടുത്തെ പിള്ളേര് പോകുന്നുണ്ടോ ട്യൂഷന് പോകുന്നുണ്ടോ?
ആഹ് സ്കൂൾക്ക് പോവ്ണ്ട്. എടുത്ത വീട്ട് ക്കല്ല. എന്താ സ് സ്‌കൂൾ പോയിറ്റെ അങ്ങനെ ഇട്ക്കാണ്.
ആഹ് ശരി ശരി. പിന്നെ ഇനി വൈകിട്ടത്തേക്ക് ജോലിയൊക്കെ യിണ്ടോ?
ആര്ക്ക്
നിങ്ങക്ക് ജോലി ഉണ്ടാവുന്ന വീട്ടിലേ ഇനി വൈകിട്ടത്തേക്ക് പണിയുണ്ടാന്ന് ചോദിച്ചതാ.
ആഹ് പണി യില്ല പണിയൊന്നുല്ല്യ ന്ന്
ആഹ് ആഹ്. ഇവടെ നമ്മൾ തുടങ്ങാൻ പോണേ ഒള്ളൂ വൈകിട്ടത്തേക്കുള്ള തെരക്ക്.
ആഹ് രണ്ടു നേരേയ്കാരം ഞാനും ഒരു നേരം തന്നേണ്. ഒരു വട്ടെ വെ ഇതാവലൊള്ളൂ പിന്നെന്തേലും ഒക്ക പ്രത്യേകിച്ച് ഇണ്ടെങ്കിലൊക്കെ.
ഉം.
അങ്ങനെ വെക്കും
ആഹ് ഇവട ദേ കൊറേ ജോലി പിള്ളേര് രാവിലെ നമ്മള് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ട് പോണതാ ഇന്ന് ഒരാൾ ക്കവധിയാര്ന്നും അതേ വീട് നല്ല അടിപൊളി ആയിട്ടാണ് കെടക്കുന്നത് ബുക്കൊക്കെ ഒരു സ്ഥലത്ത് യൂണി ഫോം ഒരാൾ ഊരിയിട്ടേക്ണ് ഒരു സ്ഥലത്ത്. ഇനി ഒന്നേന്ന് പറഞ് ഇനി ഈ പണികളെല്ലാം ചെയ്യണം.
ആഹ്.
ഇന്നട്ട് വേണം ഇനി ബാക്കി പണികളിലേക്ക് കടക്കാൻ.
കുട്ടിയേൾ ഉണ്ടാവുമ്പളേ.
ആഹ്.
അങ്ങൻത്തന്നേണ്. പിന്ന ഓലോട് എത്ര പറഞ്ഞാലും ഓല് പിന്നിം അങ്ങൻ തന്നെ ചെയ്യൊള്ളു.
ആഹ് അതെ അതെ. കടയി പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇയ്യോ എന്തൊരു വെലയാ പണ്ടൊക്കെ പണ്ടത്തെ വെല വെച്ച് നോക്കുമ്പഴേ. വെലെ വെല സാധനങ്ങളുടെ വെലെ താങ്ങാൻ പറ്റുന്നില്ലാന്ന് പറയായിരുന്നു. എന്തൊരു വെലയാണ് ഇപ്പൊ എല്ലാത്തിനും.
അതെ അതെ.
ഒരു സാധനം വാങ്ങിക്കാൻ നിവർത്തിയില്ല കടയി പോയാ പിന്നെ. ഒരഞ്ഞു അഞ്ഞൂറ് രൂപയാണ് കണക്ക് കടയില് പോയാ.
ഞാനൊക്കെ ഇപ്പ ചിക്കൻ ഇന്ന് വേടിച്ചു. ഇപ്പൊ ചിക്കനൊക്കെ വെല കൂടുതലാ. നൂ റ്റി അൻപത്തിമൂന്നൊക്കെ അയ്ക്ണ് റേയ്റ്റ് ഇപ്പം.
അതല്ല കൊറേ നാൾ മുന്നേ ഒക്കെ നമുക്ക് ചിക്കൻ ഒരു ടൈമില് വെല കൂടും പക്ഷെ അതുപോലെന്നേ ഇപ്പൊ ചൂടൊക്കെ വരുന്ന സമയത്ത് വെല കുറയും കോഴി ചത്തു പോകുമ്പോ. ആഹ് പൈസ കൊറ്യുയായിരുന്നു പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പൊ കൊറയ്ന്നേയില്ല എപ്പഴും കൂടുതലന്ന്യാ. പൈസ കൊറയ് ന്നേയില്ല.
ആഹ് അതന്നെ. ഇഞ് ഇവട്ന്ന് അങ്ങട്ടുള്ള ഇതൊക്കെ അങ്ങൻതന്നെ. ഇഞ് ഇവട്ന്ന് അങ്ങട്ടുള്ളതൊക്കെ അങ്ങനത്തന്നേക്കാരംന്ന് പറയാ.
അതെ അതെതെ. സമയൊക്കെ വരുമ്പഴേ നേരത്തെ ഇതുപോലെ. പച്ചക്കറിക്ക് വെല കൂടുവായിരുന്നു. പക്ഷെ അല്ലാത്ത സമയങ്ങളില് പച്ചക്കറി വെല കൊറവായിരുന്നു. പച്ച കറിക്ക് എപ്പഴും ഒരേ വെല തന്നെയാ. ഇന്നാന്നേ ഇഞ്ചിയെക്കെ എന്തോ വാങ്ങിച്ചത് ഇരുന്നൂറ്റി എത്രയോ ആണ് ഇഞ്ചിയുടെ വെല
ആഹ്
നമുക്ക് വരുമാനം ഉം വരുമാനം ഒട്ടും കൂടുന്നു ഇല്ല. സാധനങ്ങളുടെ വെല ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കാ.
ആഹ് അതെന്നെ
അഹ് ഒരു മര്യാദ ഇല്ലാതെ ണ്
കുട്ടിയാക്കൊക്കെന്ന് പറഞ്ഞാലേ ഓല്ക്കെന്തെലൊക്കെ വാണേനും
യുദ്ധവും ഒക്കെ വന്നേ പിന്നെ
അവടെ എങ്ങനെക്കേണ്
ഇവിടെയാ
എങ്ങനെ ങ്ങനെ എങ്ങനെ ഫുഡൊക്കെ എങ്ങനെയാണ് സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും വാണംന്നൊക്കെണ്ടോ
ആഹ് ഞങ്ങ്ക്ക് വ്ടെ എന്നും ഈതന്നെയാ ചെലെ ചെലപ്പോ നാൾ ന്ന് പോത്തെർച്ചി വാങ്ങി
വേ
ന്നെ വ ചിക്കന് എടക് വാങ്ങും കേട്ടോ
ഹലോ
ചെലപ്പൊ ഒങ്ങും ഹലോ കേക്കുന്നില്ലേ
റെയ്ഞ്ച് ഇല്ലേ
ഹലോ മീനൊന്നും കിട്ടിയില്ലെങ്കിലേ ഇപ്പൊ കേക്കാമോ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് പൊ ആഹ് ഇപ്പണ്ട് കൊറച്ച് വ്ട്ട്ള്ള പോലെ ങ്ങ് തോന്നാണ്
ആഹ് എന്താണെന്നറിയില്ല മഴയുണ്ട് ചിലപ്പെയ് അതിന്റെ ആയിരിക്കും
ആഹ് ഞാൻ ഞ് ഫോ ഫോണ് വിട്ട് വെച്ചിട്ടാണോന്ന് വിചാരിച്ചു
ആഹ് ഇല്ലില്ല മഴ പെയ്ന്ന്ണ്ട്
ആഹ്
എനിക്കെയ് രാവിലെ മീൻ വേണം ഇന്നലെ മേടിച്ചിട്ട് വന്ന മീനാ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടാ പോയത് പിഞ്ഞതൊന്ന് ഇണ്ടാക്കിയാമതി
ആഹ്
അത് ഹ് വറക്കാന്ന് വിചാരിച്ചിരിക്ക്ന്ന് അപ്പൊ ച ചാറു കറിക്ക് എന്തെങ്കിലും ഒന്ന് ണ്ടാക്കണം
ആഹ്
അപ്പ അത് പയ്യെ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊതേ അടിച്ചൊക്കെ വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞ ആ പണിയേണ്ട് കഴിയോലാ
ആഹ് അതന്നെ
പിന്നേ പിന്നെന്താണ് അതുപോലെന്നെ സ്വർണ ത്തിന്റേം വില എന്തൊരു വെലയാ ന്ന്
സ്വർണത്തിനൊക്കെ നല്ല വെലണ്ട് വെല കൂടുതലാണ്
ഇന്നലെ ഓഫീസില് വന്നപ്പോ അ കുട്ടി പറയുന്നുണ്ടായിരുന്നു ബസില് ഒരാൾടെ മാല പൊട്ടിച്ചുന്ന് ഇന്നട്ട് അവര് പോലീസ് സ്റ്റേഷൻലൊക്കെ പോയിട്ടാണ് വന്നേന്ന് ഇപ്പൊ സുഖവല്ലേ കള്ളമാർക്ക് ഹാവൂ ഒരു പവൻ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു രണ്ടു മാസത്തേക്ക് ജോലിക്ക് പോയില്ലെ ങ്കിലും കൊഴപ്പൊല്ലല്ലോ രണ്ടോ മൂന്നോ മാസം ജോലിക്ക്‌ പൊയില്ലേലും കൊഴപ്പൊല്ല
അതെ
അതുപോലെ അത്രയും വെല കൂടിയേക്കല്ലേ
ആഹ്
അവിടെ പിള്ളേര് ബഹളവാണള്ളാ
ഓര് ഒര് ടി വി കാണാണ്
ആഹ് ടിവിടെ ഒച്ചയാണല്ലേ ഞാൻ ഓർത്തു കുട്ടി
ഒരാൾക്ക് കൊച്ചു ടിവി കാണണം. ഒരാൾക്ക് വേറെ എന്തേലും കാണണം അങ്ങനെയൊക്കെയാണ്
ആഹ് ആഹ്ഹ ഫോണിക്കളിയില്ലേ?
അങ്ങനോക്കെ അങ്ങന പോണുണ്ട്
ആഹ് ഹാ അല്ല പിള്ളേരെ ഫോണിക്കളി ഉണ്ടോന്ന് ചോയ്ക്കാർന്നു. ഫോണിലേ ഫോണ്
അത്പ്പോ ഞാന് ഇന്നോട് വന്നപ്പോ ചോദിച്ചിട്ട് ഇന്നോട് പറഞ്ഞ് മ്മാ എന്താപ്പമ്മ ഇങ്ങന വിളിക്കണ് ഫോണ് ഒന്ന് തര്വോ? ഉമ്മാക്ക് രണ്ടീസായി ഇങ്ങനത്തോ ഇതായിട്ട് എന്താണ്? ഉമ്മ ഫോണ് ഒന്ന് കാട്ടിക്കാ ആരാ വിളിക്കണ്? ഫ്രൻസോൾക്ക് വിളിക്കുകാണ്. ന്റെ ഫ്രൻസോൾക്ക് പറഞ്ഞു.
ഞാൻ ഫ്രൻസു ആയിട്ട് സമയം കളയുവാണ് പിള്ളേരേ നോക്കുന്നില്ല. പിള്ളാർക്ക് ഫോൺ കളിക്കാൻ കൊടുക്കുന്നില്ല
അതെ
എന്നട്ത്തും ചോദിച്ചു എന്റെ മക്കളും അമ്മ എന്താണത്? അത് ആരാണ്? ഞങ്ങളറിയാത്ത ഫ്രണ്ട് ഏതാണ് എന്നൊക്കെയാണ് ചോയ്ക്കുന്നേ
ആഹ്
ഞാൻ പറഞ്ഞു ആഹ് പുതിയ ഫ്രൻസിനെയൊക്കെ കിട്ടി
അതന്നെ
ഉം ആഹ
പിന്നെ
പിന്നെന്താണ്? ഇന്റെ തുണിയൊക്കെ കൊണ്ടന്ന് താഴ്ത്ത്ടണം. മേൽല് ഇട്ട്ട്ടാ പോയത് തുണിയൊക്കെ താഴെയിട്ട് ആഹ് ഒണക്കാൻ ഇടണം ഫാന്റെ അടി കൊണ്ടന്നു ഇടണം. മേളി കെടാ
വാഷിംഗ് മെഷീനിൽ ഒണക്ക്യാലും അത് നനയാ ഒണങ്ങാ
സുഖാവുന്നില്ല ആഹ് സുഖാവുന്നില്ല ആഹ് വെയില് നമ്മളെ വീട്ടില് നിക്കാത്തോണ്ടേ പ്രശ്നാണ്
ക്കമ്മാ പിന്നെ
അവനോട് പറ ഒരു രണ്ടു മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് തരാന്ന് പറ
ആഹ് പെണ്ണാണ്
ആഹ് പെണ്ണാണോ പെങ്കോ-
ആഹ് ആഹ് ഓരിക്ക്‌ സ്കൂള്ട്ടന്ന ഫോണ് വാ ആണോ? അപ്പോ അത്ങ്ങനെ ചോയ്ക്കും.
ഒര് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് തരാന്ന് പറ
ഓര്
ഹ ഫോണില് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട ആ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെ?
കിട്ടാനാണ് ഫോണ് കിട്ടാനാണേ
ആ അപ്പ ഞാൻ വെച്ചിട്ട് പോവാൻ വേണ്ടിട്ടാ
ആ അല്ല പ്പ പോണൊന്നുല്ല പിന്നെ ഓലിക്ക് ഇവ ടി വി വെ ച്ചോടുത്ത് അപ്പോ ഓലിക്ക് ഓനിക്ക്. ഓൾക്കാതൊന്നും പറ്റൂല.
ഓഹ് ആഹ് ചെറിയ കുട്ടിയാ തീരെ ചെറിയ ആളാ ഇത്?
ആഹ് ആൻ ചെറുതാണ്. രണ്ടാം ക്ലാസ് പഠിക്കാണ്.
ആഹ് ആഹ് ശരി ശരി
ക്കും വേണം ത് പോണ് അപ്പോ അത്ഫനയിക്കുണു
ട്യൂഷന് പോയേക്കണോണ്ട വൈകീട്ട് വരും. ആ വിടെ പിന്നെ പിള്ളേർടെ കയ്യിൽ ഒരു ഫോണണ്ട് ആ വന്ന് കഴിയുമ്പോ വൈ ഫെയ് കണക്ട് ചെയ്യാൻ കൊടുത്താ മതി നെറ്റ് കൊടുത്താ മതി ഫോൺ കൊടുക്കണ്ട
അതുകൊണ്ട്
ആ അതൊണ്ട് കൊർച് കൊ
വൈഫൈ ഇണ്ടങ്കി ശു സുഖാണ് റേഞ്ചും കിട്ടും വല്ല പ്രശ്നോ കാ അ ഒന്നും ഇണ്ടാവൂല്ല വൈഫൈ ഉണ്ടയിലൊക്കെ നല്ലതന്നെയാണ്
ഉം
പിന്നെ മ്മ്പ്പോ റേഞ്ചിന്റെ പ്രശ്നം ഒന്നും ഇണ്ടാവുലല്ലോ
ആ അതെ അതെ അത് ശരിയാ എന്തെല്ലാ സൗകര്യങ്ങളാ നമക്കൊക്കെ പണ്ട് ഫോണോ ഒരു ഫോണൊക്കെ എന്നാണ് ഏത് സമയത്താണ് ഓർമ്മയില് ഒരു ഫോൺ വന്നത് എനിക്ക് ഓർ തോന്നത് ഞാൻ എനിക്കൊരു ഇരുപത് വയസ്സൊക്കെ ആയപ്പൊള എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ കി ട്ടിയത് അതും സാധാ ചെറിയ ഫോൺ
ആഹ്
എന്റെ മോനൊക്കെ ഫോണുണ്ട് അവനൊക്കെ ചെറുതിലെ തന്നെ ന്ന് വെച്ചാ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഫോൺ കൊടുത്തത് വീട്ടില് വേറെ ആരും ഇല്ലല്ലോ നമുക്ക് വിളിക്കണങ്കി വേറെ വഴിയില്ലല്ലോ എന്ന് ഓർത്ത് ശരി ശരി അന്നാ ഓക്കെ